ഹലോ
ആ എന്തൊക്കെണ്ട്
ഞാനിപ്പോ ഞങ്ങള ഇവിടെപ്പോ ഒരു പിരിവിന് വന്നീ നിമറ്റേ ക്യാൻസർ പേഷ്യന്റ് ഉണ്ടാവല്ലോ അപ്പൊ അയിന്റെതി ഇപ പറഞ്ഞാല് അങ്ങനെ എന്തെങ്കലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽന്നെ പിരിച്ച് അങ്ങനെ കൊടുക്കാണ്ട് സഹായിക്കല്ലോ
അതെ
ഇപ്പ കൂടുതല അങ്ങനത്തെ ആൾക്കാരാന്നെള്ളത് നമ്മ ടെടെല് അതേപോലെഅടുത്തുള്ള തന്നെ അതെ അപ്പ ഇവിടെ അടുത്ത് എല്ലാരും കൂട്യാണ്ട് സഹായിച്ചാണ്ട് അയാക്കുള്ള ഫണ്ട് കൊട്ക്കലാണ് കൊടുക്കണംാണ് അവർക്ക് ഹോസ്പിറ്റൽ ചെലവ് ഉണ്ടാവലോ കൂടുതൽ ഇപ്പൊ കൂടുതൽ നമ്മളെ ഇവ ടെക്കെ അവരൊക്കെ ആഹ ഇങ്ങ ക്യാൻസർ പേഷ്യന്റ് കിഡ്നി ഹൃദയരോഗം ഫാറ്റ് ലിവർ അങ്ങനെയക്കെ ഓരോ അസുഖങ്ങളുള്ള ആൾക്കാരാണല്ലോ അപ്പം പ്രായംമാവണ എന്നന്ന ല്ല മുപ്പത് വയസ് മുപ്പത് വയസ്സ് ഒക്കെ ആയാാൽ തന്നെ അതെ
ചല്ല പട്ട
ആ
പ്രസവിച്ചു മൂന്നു മാസം കഴിഞ്ഞു
നന്ന പട്ടില്ലേ അതിപ്പോ അതൊന്ന ഇപ്പോ നഞമ്മള് ഇപ്പൊ ചെറിയ കുട്ടികൾക്കൊന്നും വരണ നമ്മള് ഭക്ഷണത്തിൽ നിന്നാണെന്നോ നമ്മുടെ ജീവിത സാഹചര്യം കൊണ്ടാണെന്നോ ഒന്നും പറയാൻ പറ്റില്ലല്ലോ കുറച്ചൊരു പ്രായമായി നോക്കുന്ന ആൾക്കാര് മറ്റുള്ളതൊക്കെ നമ്മള് പറയാ ഭക്ഷണരീതിയും നമ്മുടെ ജീവിത ശൈലിയും കൊണ്ടൊക്കെ ഉണ്ടാവുന്ന എന്നൊക്കെ പറയാ പക്ഷെ ഇങ്ങനെ കുഞ്ഞു മക്കൾക്ക് വരുമ്പോ അതന്ന് നമ്മക്ക് അതെ ഇപ്പൊ കുഞ്ഞു മക്കൾക്ക് നമ്മുക്ക് നോക്കുമ്പോ അതൊന്നുംരു കാരണവുന്നില്ലല്ലോ പറയുമ്പോന്ന് വെച്ചാല് നഞമ്മള് പ്പോ നമുക്കൊരു വ ജ് ഉണ്ടായാൽ പിന്നെ മൂന്ന് മാസം രണ്ട് രണ്ടു മാസം അഞ്ചു മാസം ഏഴു മാസം അനൊക്കെ സ്കാനിങ് ഉണ്ടല്ലോ ഒമ്പതാം മാസം മ്മവൈകല്യ ട്ട് വൈകല്യം വൈറ്റിലെ സ്കാനിംഗ് അങ്ങനെയൊക്കെ നോക്കുന്നുണ്ടല്ലോ ഉണ്ടാവില്ലേ എന്നാലും ഇതൊന്നും അറിയുന്നില്ല എന്നാലും എത്രയോ കുട്ടികൾക്ക് വൈകല്യം ഇതൊക്കെ നമ്മൾ പിന്നെ കാണുന്നുണ്ട്
അറിയാം കാണുന്നുണ്ട്
ഹാർട്ടിറ് ഓട്ട അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അതെ അതൊന്നും കണ്ടെതാൻ കഴിയാത്ത ത ഒരിതാണ് ശാസ്ത്രം എത്ര വളർന്നന്ന് പറഞ്ഞാലും ഇങ്ങനത്തെക്കെ കൊറെ ഇതുണ്ടല്ലോ
മംഓരോരുത്തർക്കും ഓരോ പരീക്ഷണം നൽകയാണ്
അതെയാ ണ് അപ്പ ഞമ്മക്ക് ഇന്ന എത്രഷ ഇപ്പം വന്നായി എനിക്ക് ദൈവം എന്താ തീരുമാനിച്ച അതുപോലല്ലേ നടക്കുള്ളൂ അതെ അപ്പോ നമ്മുടെ ജീവിതശൈലിയും കാരണം തന്നെയാണ് ചില അസുഖത്തിനൊക്കെ
അതെ
ഫാറ്റി ലിവർ പോലുള്ള അസ് അസുഖങ്ങളൊക്കെ നമ്മുടെ ജീവിത ശൈലിയാ ല കൊളസ്‌ട്രോളും പ്രഷറും ഷുഗറൊക്കെ അതൊക്കെ നമ്മളെ ജീവിത ശൈലി കൊണ്ടെന്നെ ത് പോലെള്ളേ ക്യാൻസറും ഒക്കെ ഉണ്ടാവുമ്പോഴാണ് നമ്മക്ക് അതൊരു ജീവിത ശൈലി ആണെന്ന് പറയാൻ പറ്റില്ല അത്പ്പോ എല്ലത്തിലും പെടും നിങ്ങളെ അവടെ ഇങ്ങനെ ണ്ടാവാറുണ്ടോ ങ്ങനെ ചികിത്സാ സഹായ ഫണ്ട് അങ്ങനെയൊക്കെ രൂപീകരിക്കാറുണ്ടോ
ഓ ഓ ഒര്പാട് ചി പൈസേടെ ചികിത്സതിനൊക്കെ
അതെ അതെന്തായാലും നല്ല കാര്യം തന്നെണ്ല്ലേ
ചികിത്സക്കൊക്കെ പൈസ തെകയൂലെ
പിന്നെ അതൊരു നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയത് കാരണം ഇപ്പ പാവപ്പെട്ടോലായാലും പൈസ ത്തരായാലും ഒരസുഗം വന്നാ അതെ നമ്മൾടെ എല്ലാ സ്വത്തും നമ്മള് അതിലേക്ക് കൊടുത്ത് എന്നിട്ടും പൈസ തെകയാത്തപ്പോഴാണല്ലോ ഇങ്ങനെ പിരിക്ക
അതെ
സഹായിച്ച നാളെ നമുക്കും ഇതുപോലൊരു അവസ്ഥ വര്യാണെങ്കിലേ നമുക്കാവസ്ഥ വരാതിരിക്കട്ടെ. എന്നാലും അങ്ങനന്തോ പറഞ്ഞാ നമ്മള് മറ്റുള്ളവരെ സഹായിച്ചാലല്ലേ നമു ങ്കിട്ടൊള്ളു ഒന്ന് പറഞ്ഞാലേ ഓരോ ജില്ലകളിലും എത്രത്തോളം ഹോസ്പിറ്റലുകള്ണ്ട് കാൻസർ പേഷ്യന്റെളും ഓക്കായ് തും സ്വന്തോം ഒക്കെ കൊറേ ഹല്ലോ
അതെ ഡയാലി ചെയ്യ്ണത് എത്ര പേര്ണ്ട് കിഡ്നി പേഷ്യന്റുകൾ ആര്
ഡയിലിസിസ്ന്ന് പർണ പോലെ ഒര് ആഴ്ച്ചീൽ ലാഴ്ച്ചീൽ അങ്ങനൊക്കെ ചെയ്യാ
ഓ ഡയാലിസിസ് ഒന്നരാ ടം ചെയ്യണം ഞങ്ങളെ അടുത്ത്ണ്ടൊര് കാക്ക ഒന്നരാടം പോയിട്ട് ചെയ്യണം അതെ അയ് ചെയ്ത് വന്നാലും അവരുടെക്കെ അവക്ക് ഒരുപാ ട്ട് ബുദ്ധിമുട്ടാണ് അതും ആ വേദനൊക്കെ സഹിച്ച് പി റ്റേന്ന് വീണ്ടും ഇതിന് പോകണം ചെയ്യണം
ഇല്ല്യാ അയിന്റെ മുന്നേ ഇതിനും പോകണം ലെ രണ്ടാമെത്തേനും പോകണം എന്താ ചെയ്യാ നമ്മുട് അസുഖങ്ങൾ കൂടുതലണ ഇപ്പോ
അതെ അസു ബം അസുഖം ഔടെ ജീവിത ശൈലീ രോഗങ്ങൾ ഒരുപാടാണല്ലോ പ്പം
അതെ പിന്നെന്ന് പറഞ്ഞാൽ നാടിന്റെ ഒരു ഒത്തൊരുമ അതിൽ കാണാൻ കഴിയും കൊറേ ഇത്ണ്ടാകും
ചെറുപ്പക്കാരുംവലിയവരും എല്ലാരും ഒരുമിച്ചു ജാതിപതിമേ മല്ലാരും ഇതില് ഒരുമിക്കൊല്ലോ
പിന്നെ നമ്മള് റോട്ടില് വല്ലോടുത്തും പോയി ബക്കറ്റ് ഒക്കെ വെച്ച് പിരിക്കണം പിന്നെ വീട്ടിലേക്ക് വർനേനും പൊറമേ അങ്ങനെയുണ്ടല്ലോ എങ്ങനെയാലും അവർക്ക് ആ പൈസ എത്തിച്ചു കൊടുക്കും അതൊരു നല്ല നന്മ
പൈസഇല്ലാത്ത കാരണം
അങ്ങനൊക്കെ ആൾക്കാർ വരുമ്പോ നമ്മള് പൈസ ഇട്ട് സഹായിച്ച അതെ ഒരു ദിവസം തന്നെ നമ്മൾ നേരം വെളുത്ത ചിലപ്പോ കാണുന്നത് തന്നെ അങ്ങനെ വരുന്നുലക്കാർക്ക് അങ്ങനെ സഹായം ചോയിച്ച് ചെയ്യുന്നത് കാരണം അത്രത്തോളം ആണ് ഇപ്പോ ഒരു സഹായം അതെ ഒരു നാട്ടിൽ ഇപ്പം എത്ര ആൾ ങ്ങനെണ്ടന്ന് അത നാട്ടിൽ തന്നെ എത്രക്കളം പേരുണ്ട് അങ്ങനെ അസുഖം കാരണം നക്കുന്നല് ഇന്ന് പറഞ്ഞല് പറയുമ്പോ നമ്മുടെ വീടിന്റെ അടുത്തുകളിലൊക്കെ പരിശോധനയും കരൊക്കെ ഫ്രീയായിട്ട് ഉണ്ടല്ലോ
അതെ ചെക്കിങ് ഉണ്ട് ആ അതെ ക്യാമ്പുകളൊക്കെ വെച്ചിട്ട് ചെക്കപ്പ് ഒണ്ട് ഇപ്പൊ ഹോസ്പിറ്റലുകളിലൊക്കെ അതിന്റെ ചെക്കപ്പ് ഒണ്ട് അതൊരു നല്ല കാര്യമാണ് നമുക്ക് വരുന്നത് മറ്റെത് ലാസ്റ്റില സ്റ്റേജിലൊക്കെയാണല്ലെ അറിയാൻ വയ്യാ ഇങ്ങനെ പരിശോധനൊക്കെ ഉള്ളതോണ്ട് എല്ലാവർക്കും ഒരു പെട്ടെന്ന് അറിയാനുരു
ഉപകാരവാണ് അതെ ഇതുമ്പ ഉ ിയേറ്റ് ആയത കൊൊണ്ട് എല്ലാ ആൾക്കാർക്കും ചെക്ക് ചെയ്യാലോ ഇപ്പൊ പെയസ വേണംബോഡി ചെക്കപ്പ പിന്നെ അങ്ങക്ക് തന്നില്ലല്ലോ ഞമ്മള് ബസിടുത്തേനേ സൗജന്യമായിരിക്കും അത് അതുപോലെ തന്നെ കണ്ണ് പരിശോധന
അതെ കണ്ണ് പരിശോധന ഒക്കെ ഇവിടെ ഇങ്ങനെ എല്ലാ മാസവും ണ്ടാവും അതൊക്കെ സൗജന്യായിട്ട് നമുക്ക്ണ്ട് ആ കുടുംബശ്രീടെ കീഴിലിണ്ട് അതുപോലെ
അയാലും അതെ പിന്നെമ്മളെ അംഗാനവാടിലെ അങ്ങനത്തെ സ്ഥലത്തൊക്കെ കുട്ടികള് തന്നെ പരിശോധിക്കാൻ വരും ഒരോരോ മാസം കൂടുമ്പം പാലിയറ്റിവ്കാരും മറ്റതും മറിച്ച് ഒക്കെ വരുവല്ലോ അപ്പൊ കുട്ടികൾക്കും തന്നെ എന്തെങ്കിലും ഉണ്ടോ അവരുടെ നീളം അതേപോലെ അവരുടെ തൂക്കം അതൊക്കെ നോക്കീട്ട് അതില് കൊറവുണ്ടോ ഇ ഇല്ലയോനോക്കെ നോക്കി പരിശോധിക്കുന്നത്കൊണ്ടെന്നെ നമുക്കെല്ലാം അറിയാൻ കഴിയുന്നുണ്ട് ഞമ്മള് ഹോസ്പിറ്റലില് വണ്ടി വി ച്ച് പോയി അങ്ങനെയൊന്നൊരൊന്നാക്കണ്ട ആവശ്യല്ല
അതുപോലെ ആശാവർക്കർമാര് അവരൊക്കെ മ്മളെ ആ ചേല് ഞാൻ വീട് സന്ദർശിക്കുന്നുണ്ട
അതെ ഞ്ഞാല് നമ്മളിപ്പോ ഗർഭിണിയാകുന്നത് മുതല് അവര് വരും അതെ നമ്മള് നോക്കാൻ നമ്മള് ചുറ്റു നമ്മളെ നോക്കാന് നമ്മളെ ചുറ്റു ചുറ്റുമട്ടും കൊറെ ഇതുണ്ട് ഗവണ്മെന്റ് കൊറെ ആൾക്കാരെ ഏൽ പിച്ചിട്ടുണ്ടല്ലൊ ഹരിതകർമ സേനയായാ തെ അങ്ങനെ ഒരുപാട് ഇനിപ്പോ അംഗ
അപ്പർ ത്ത് വീടും പരിസരം വൃത്തി ആ ഉണ്ടോ ല്ലേ അറിയാന്
അതെ അതൊക്കെരു നല്ല കാര്യണല്ലോ അതെ ഇപ്പൊ ചെരട്ട അങ്ങനത്തെലോക്കെ വെള്ളം കെട്ടിക്കൂല്ലോ അതെ
അങ്ങന നോക്കാൻ വ ര ണ് ണ്ട്പറഞ്ഞ സമയ നമ്മള് അതെ
വരുന്നുണ്ടെന്ന് പേടിച്ചിട്ട് നമ്മടെ പരിസരം ഒക്കെ വൃത്തിയാക്കും ചെരട്ടയും ണ്ടെന്നുണ്ടെങ്കിൽ നമ്മള് ഒക്കെ വേഗം വൃത്തിയാക്കി വെക്കല്ല അവരെ പേടിച്ചിട്ടാണെങ്കിലും നമ്മളത് ചെ ചെയ്യും അതുകൊണ്ട് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഒരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയാന്ന് പറഞ്ഞാലും അസുഖങ്ങൾ കൂടിക്കൊണ്ടേ ഇരിക്കാണ് ഓരോ ദിവസം കൂടുന്തോറും
ഗവണ്മെന്റ് ഹോസ്പിറ്റലിലൊന്നും സ്ഥലമില്ലാത ആയിക്കണ് പനി വന്നിട്ട് ഞങ്ങളിപ്പോ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയപ്പോ പേഷ്യന്റ് നിറഞ്ഞിട്ടുണ്ട് ഹോസ്പിറ്റലുകളിലൊക്കെ പനിയായിട്ടും അങ്ങനെയൊക്കെ
മ് മ് ഓരോ ദിവസങ്ങളിലായിട്ട് ഇപ്പോ പല പല വൈറസുകളൊക്കെ വരുന്നത് നമുക്ക് തന്നെ പേര് കിട്ടാത്ത സൈസ് ഓരോ സംഭവങ്ങള് ഓരോ ദിവസവും കൂടുന്തോറും പുതിയ പുതിയ അസുഖങ്ങൾ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യപ്പെടാണ്
അസുഖങ്ങളുടെ പേരിലൊക്കെ പേര് തന്നെ കേൾക്കാത്ത രോഗങ്ങള് പനിതന്നെ എത്രഏ എല്ലായിടത്തും പനി തന്നെയാണ്
ഇപ്പന്ന് വെച്ചാല് അസുഖം വന്നാലും ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്രയോ ആളുകൾ മരണപ്പെടുകയാണല്ലോ
അതെ
അങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണല്ലോ എന്നാ ശെരി ട്ടോ എന്നാ പിന്നെ വിളിക്കാ